ഹലോ
ആഹ് അപ്പം ആ കേക്കാം ആഹ് കേക്കാം
ആ ഇനി പറഞ്ഞോ ഇനി പറഞ്ഞോ
അപ്പം അങ്ങനെയാരുന്നു എന്ന് പറഞ്ഞ എല്ലാ ആർക്കും ഇനി ഇക്ക് കംഫർട്ടബിൾ ആയിട്ട് ആരും ഇല്ല അപ്പം എനിക്ക് കുറച്ച് റൊക്കെ തന്നത് സാറമാര അങ്ങനെയൊക്കെയാണ് അപ്പോ അവര് വിചാരിക്ക്ണ പോലെ ഒര് രീതിയിൽ നടക്കണന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പിന്നെ പഠിച്ചുഠിച്ചരുന്നു. പിന്നെ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എനിക്ക് ഒരേ ഫ്രണ്ട്സ ആണ്. എന്ന് പറഞ്ഞാ കൂടെ പഠിച്ചത് എല്ലാവാരും സെയിം ആൾക്കാരാണ് അതുകൊണ്ട് ഒരു എ എട്ട് ഒമ്പത് ആയം
ആ ആ
കുറച്ചൊക്കെ പഠിത്തത്തിൽ നിന്ന് മാറി കുറച്ചൊക്കെ എല്ലായിരുടത്തും കമ്പനിയായി. പക്ഷ ഉം ആയി പക്ഷെ പക്ഷെ എട്ടില് പത്തിലാണ് കുറെ കമ്പനിയത് കാരണം ഞാനിപ്പ ഈ കോളേജിൽ എല്ലാവരുടെ അടുത്തും മിണ്ടണം അതിന്റെ മിണ്ടണം പക്ഷെ പ അ അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തോഞ്ഞാണ് പത്ത് തീർന്നത് ഞാൻ മിണ്ടി എല്ലായിടത്തും വന്നപ്പം തീന്നു കാരണം നമ്മൾ അഞ്ചു തൊട്ട് പത്ത് വരെ എത്രയും എത്രാ അഞ്ച് വർഷം അഞ്ചാറ് വർഷം ഒരുമിച്ച് ഉള്ളപ്പം അങ്ങനെ കുറെ കമ്പനി എളിട്ട് അങ്ങനെ അങ്ങനെയായി
ആഹ ആ
മെയിന ആയിട്ട് അവരെ വൈവിന് പറ്റിയതായിരുന്നില്ല ഞാന്
അങ്ങനെൊ ഒരു ഇഷ്യു ഉണ്ടായിരുന്നോ
ആഹ ഉണ്ടായിരുന്നു കാരണം ഞാൻ എവിടെ പോയാലും കോളേജിൽ വന്ന ഇപ്പോഴും ഞാൻ വിചാരിച്ചത് ഈ ചേരിതിരിഞ്ഞുള്ള ഒരു ആക്രമണം ഉണ്ടാവോ എന്നാണ് വിചാരിച്ചത്.
പക്ഷെ അങ്ങനെ ഉണ്ടായില്ല
ആഹ അങ്ങനെ ഉണ്ടായില്ല കോളേജില് കോളേജിൽ അങ്ങനെ ഒന്നും പറ്റിയില്ല. കാരണം ഞാൻ പോയിട്ടുള്ള എല്ലായിടത്തും ഈ ബാക്ക് ബെഞ്ചീസ് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെയിരിക്കും
ആഹ
അതിന് നമ്മള് ഫ്രണ്ട്ും ജീവിച്ചിരിക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ പറയ ഇവ വന്ന വലിയ മറ്റേ ഇതുപോലെ അങ്ങനെ
ആ ആ
നമ്മള ഞാനൊക്കെയന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പറയാതാണുന്ന ഒരു സംഭവമായിരുന്നു കോളേജിലൊക്കെ വന്നാണ് എന്തെങ്കിലുമൊക്കെ പറയാനാണ് കാരണം ആഹ കാരണം എനിക്ക് എന്തോ എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നിയൊണ്ടാണ് കോളേജിൽ അങ്ങനെ എന്ത് പറയാൻ ആരും എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ദിവസം പക്ഷ മറ്റേന്ന് പറഞ്ഞാ മറ്റേന്ന് പറഞ്ഞാ ഇപ്പൊക്കെഅഞ്ചാ ക്ലാസിലൊക്കെന്ന് പറഞ്ഞാൽ ടീച്ചർ എണീപ്പിച്ച് നിർത്തിയവരെ നമ്മള് ചുറ്റും നോക്കും.
ഓങ്ങനെ
ആ ആരെ ഇവര് ഇവരെന്താണെന്ന് നമ്മളെ കുറച്ച് വിചാരിക്കണ അങ്ങനെര്
ആഹ് ആ
അഞ്ചാ ക്ലാസ്സൊക്കെന്ന്പറഞ്ഞാ എന്റെ മോത്ത് നോക്കിറ്റന്നെ ആൾക്കാര്പലതും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊഅത് നല്ല വെഷം വെച്ചിട്ടുണ്ടായിരിക്കില്ലേ വീട്ടിൽ ഇരുന്ന് കരയോ?
ഇല്ല അഞ്ചാ ക്ലാസ്സിലല്ലേ അപ്പഴ്‌ ഏഹ് മാറി
മിക്കവാറും ഫൈലാ
ഇല്ലഇല്ലഇല്ലല്ല അല്ലേ ഇല്ല അതിന് വേണ്ടി കരഞ്ഞിട്ടില്ല പഷേകരഞ്ഞിട്ട് ട്ടൊള്ളെന്ന്പറഞ്ഞഅഞ്ചാക്ലാസില് കേറിയപ്പോ ഒറ്റക്ക്യായി അപ്പം എന്നും പോയി ഒരു രിതിരി മറ്റേശവം പോലെ ഇങ്ങനെഇരിക്കും തിരിച്ച് വെരും അങ്ങനെയക്കെ ആയപ്പം ആഹ് വീട്ടി വന്നിരുന് കരയുവാരുന്നു ക്ലാസും, കോളേജ് ഷെ സ്കൂള് മാറണംന്ന് പറഞ്ഞ്
അപ്പൊ വീട്ടാര് എന്ത്‌ പറയും
വീട്ട്കാര് കൊറച്ചൂസം പോമ്പോ എല്ലാം ശരിയാകുമെന്നൊക്കെപറഞ് വിടും എന്ന് പറഞ്ഞാ ആദ്യം ബോമ്പോ ഇങ്ങനെയെന്ന
ദ്യം മുതല് ഒര് സ്കൂളിലല്ല പഠിച്ചത് രണ്ട് രണ്ട് സ്കൂളില
ഇല്ല ഉം കാരണം ആദ്യം പഠിച്ചസ്കൂള്ല് ഒന്നൊട്ട് നാല് വരെയൊള്ളൂ
ആ ആഹ് അപ്പഴേ ഈ അത് കഴിഞ്ഞിട്ട് ടെൻന്ത് കഴിഞ്ഞിട്ടും വേറെ സ്കൂളൊന്നും കിട്ടീല്ലേ
ആഹ് ടെൻന്ത്‌ കെയ്ഞ്ഞിട്ട് പ്ലസ്വൺ പ്ലസ്ടു ആയപ്പം കൊറോണ വന്ന് അതോണ്ട് ആൾക്കാരെട്‌ത്ത് അധികം നമക്ക് സംസാരിക്കേണ്ടേ അങ്ങനെയൊന്നും വന്നില്ല പഷേ പ്ലസ്ടു വീണ്ടും പ്ലസ്ടു പ്ലസ് പ്പം വീണ്ടും കോളേജിനെക്കാളും ആഹ് ആൾക്കാരോട് സംസാരിക്കുവായിരുന്നു
ഓ അങ്ങനെ
എന്ന് പറഞ്ഞാ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊറച്ച് പേര്കാണും അവരെട്‌ത്ത് മാത്രം സംസാരിക്കും
ഓ അങ്ങനെ
കോളേജിവന്നപ്പഴാണ് സ്റ്റെപ്പ്ബൈ സ്റ്റെപ്പെല്ലാം മാറിയത് കോളേജിൽ വന്നപ്പഴുംഫസ്റ്റ് അങ്ങനെയാര്ന്നു കംഫർട്ടബിൾ ആയിട്ട് കൊറച്ച് പേരുണ്ടായിരിക്കും അവര് ബാക്കിയുള്ളവര് മിണ്ട മിണ്ടാത്ത് നല്ല ഞാൻ വലുതായിട്ട് അങ്ങനെ പോവാറില്ല പിന്നെ ഒര് കോളേജ് തീരാറൊക്കെ ആയ സമയത്താണ് എല്ലാരെട്‌ത്തും
ഉം ഉം
വലിയതായിതൊടങ്ങി
പഷെ എന്റെ കാര്യ ഇതിന്ന് എന്റെ കാട്ടിലും ഡിഫറന്റാണ് എന്ന് പറഞ്ഞാ ഭയങ്കര വെത്യാസാണ് എന്റെ സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോ ഏ അംഗൻവാടിലൊന്നും പോവാതെ നേരെ കൊണ്ടൊന്നെ എന്നങ്ങ് സ്കൂളില് ചേർത്തു പ്രീ കെ ജിഒന്നും ഞാൻ പോയിട്ടില്ല എന്നെ നേരെ കൊണ്ടന്ന് എൽ കെ ജില് ചേർത്തു കാരണം എന്താന്ന് വെച്ച ചേട്ടനാണ് അവനും കൂടെ എന്ന് വെച്ചാ അവൻ വേറൊരു സ്കൂൾ വേറൊര് സ്കൂള് പഠിച്ചിരുന്ന് അവിടെന്ന് ചേയ്ഞ്ചായിട്ട് ഞാബ എന്നേ കുടെ ചേ പഠിക്കാൻ ചെന്ന്ട്ട് പ്ലെ സ് കൂള് നമ്മളിപ്പോ അഗംവാടില് പോവും അയ്ന് പകരം ഇപ്പോ ഇപ്പോ കൊണ്ടുവന്ന ട്രെൻഡില് പ്രികെജില്കൊണ്ടിരുത്തുന്ന കുഞ്ഞുങ്ങളെ മൂന്ന് വയസ് അത്പോലെ എന്നെമൂന്ന് വയസായപ്പോ ആ എന്നെ ന്നെ മൂന്ന് വയസായപ്പം പ്രീ കെ ജിയിലല്ലഇരുത്തിയത് എന്നെ കൊണ്ടന്ന് സ്കൂളാക്കി എൽ കെ ജി ലാക്കി എൽ കെ ജി കയിഞ്ഞ് രണ്ട് വർഷം യു കെ ജി ല് ഇരുത്തി ഏജ് കറക്റ്റ് ആവാൻ ആയ്ന്ശേഷം അയ്ന്ശേഷം ഒന്നാക്ലാസ് അങ്ങനെ പോയി അപ്പൊ ഞാന് എൽ കെ ജി മുതല് ടെൻത് വരെ ഞാ ഒറ്റൊരു സ്കൂളില പഠിച്ച് സ്കൂളിലൊന്നും പോയില്ല അപ്പോ ഈ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ട ഒറ്റൊരു ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം ആളുവായിറ്റ് പ്ലസ്സ്ടു വരെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചെ ടെൻത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സ്കൂളും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു
ഉം ഉം
ഒരുമിച്ചാണ് പഠിച്ചത് അപ്പോഴത്തേക്ക് അവൾടെ കൂടെ ഉള്ള ഒരു വേറൊരു ഫ്രണ്ടിനെ തെരഞ്ഞ് പോവണ്ട ആവശ്യം വന്നില്ലല്ലോ വേറെ സ്കൂൾള് ചൈഞ്ചായെങ്കി പോലും പ്ലസ്ടു വരെ പഠിച്ചെങ്കി പോലും എന്റെ ഒരു ഫ്രണ്ട് ആ ആള് എപ്പഴും എന്റെ കൂടെ ഇണ്ടായിര്ന്നത് കൊണ്ട് എനിക്ക് വെ വേറെ ഫ്രണ്ട്സിനെ തേടി പോവണ്ട ഒരാവശ്യം വന്ന്ട്ടില്ല അത് മാത്രല്ല നമ്മളെ നമ്മള് ആ ആരെയും അങ്ങനെ നമ്മടെ കൂട്ടത്തോട് ചേർക്കെയില്ല അത് അങ്ങോട്ട് അക്സെപ് റ്റിയ്യാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുനാൾ മുതലേ നമ്മള് ഒരുമിച്ചാണ് നമ്മടെ ക്ലാസ്സിലുള്ള പിള്ളേര് ചൈഞ്ചായി വെരും കാെറേ പേര് മാറിപ്പോവും തിരിച്ച് വെരും വേറെ ആൾക്കാര് വെരും അതിലും മാറ്റം വരും പക്ഷെ നമ്മള് രണ്ട്പേര്ലും മാറ്റം ഇല്ല അപ്പഴ്ത്തേക്കും പുതിയൊരാളെ വരുമ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒക്കെയേര്ന്നു പിന്നെ സ്കൂൾന്ന് പറയുമ്പാെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു പക്ഷെ അതർ ടൈമ് ഇപൈ നമുക്ക് ഇഷ്ടവാണ് നമ്മള്ന്ന് കാെറേ മെമ്മറീസ് നമു ക്കുണ്ട് പക്ഷെ ഇപ്പ ആലോചി രിക്കാനും ഓർത്തിരി വെക്കാനും പറ്റിയ നല്ല മെമ്മറീസ് അവിടെയുണ്ട് ടീച്ചേഴ്സ് ആയിര്ന്നാല് ഇപ്പഴും കാണാറുണ്ട് അവരയെക്കെ ടീച്ചേഴ്സിന് കാരണം മിക്കവാറും തൂങ്ങാൻപറ എന്റെ സ്ഥലവുണ്ട് സ്ഥലത്തിന്റെ അവടെ പോയി നിന്ന് കെയിഞ്ഞൈഞ്ഞാ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റും
നെറ്റ് ഉം
ഉം അങ്ങനെ അപ്പഴത്തേക്കത് അവര് മിണ്ടും വന്ന് നമ്മള് വിചാരിക്കും മിണ്ടൂലേര്ക്കുംന്ന് കാരണം ആ സമയത്ത് പഠിപ്പിച്ചിര്ന്ന സമയത്ത് നമ്മള് നമ്മളെ നന്നായി റ്റ് വഴക്ക് പറയും ച്ചെ ഞങ്ങള് അങ്ങനെ പഠിക്കുന്ന കു ട്ടിയോളൊന്നും അല്ല ഭയങ്കര ഒരാവറേജ് സ്റ്റുഡന്റ് ആവറേജ് സ്റ്റുഡന്റെന്ന് പറയുമ്പഴ് ത്തേക്കും നമ്മടെ ക്ലാസ്സില് ആകെ കാെറച്ച് പേരെങ്ങാണ്ടൊ ഉണ്ടായിരുന്നു ഗേൾസ് അതില് ഭൂരിഭാഗം പേരും ഭയന്ന് നന്നായിട്ട് പഠിക്ക്ന്ന പിള്ളേരാ നമ്മള് കാെറച്ചു പേര് മാത്രം ആവറേജ് പിള്ളേരുണ്ട് അതിലും ലോവറായിട്ട് ആരും തന്നെ ഇല്ലേര്ന്നു ക്ലാസ്സ്ല് അപ്പഴ്ത്തേക്ക് പഠി ക്ക്ന്ന പിള്ളേരോടാണ് ടീച്ചേഴ്സിന് കാെറച്ച് അറ്റാച്ച്മെന്റ് നമ്മളട്ത്ത് വെലിയ താല്പര്യ ഒന്നുംഇല്ലേര്ന്നു അപ്പം അങ്ങനെ ആഹ്
അല്ല നമ്മളെ ക്ലാസ്സിലായാലും ഇപ്പം പഠിക്ക്ന് പിള്ളേരെട്ത്ത് ഇവർക്കൊരു സ്നേഹം കാണുവെങ്കിലും ഈ ആ ഇവർക്ക് കാെറച്ച് എന്റർടൈൻമെന്റ് കൊടുക്കണവരെ പേരെക്കെ ഇവര് എപ്പഴും ആലോയിച്ചു വെച്ചിരിക്കും
ഉം
ചെലപ്പം പഠിക്ക്ന്ന ആൾക്കാരെ അവര് അട്ത്തതോ
അല്ല എന്റെ ഫ്രണ്ടുംഉണ്ട് അവളിങ്ങനെ പാെറത്ത് നിക്കുമ്പഴ്ത്തേക്കും സമ്പവം ഞങ്ങളെ രണ്ടുപേരും കാണാൻ ഏകദേശം സിമിലർ എന്നാണ് എല്ലവരും പറയുന്നത് ഇപ്പ ഞാ ഞങ്ങൾടെ വീട്ടുകാർ അതെ വീട്ട്ലെന്നാവെച്ചാ അവൾടെ വീട്ട്കാർക്ക് എന്നെ കാണുമ്പൊ മാറിപ്പോവും ഞങ്ങള് ഹെൽമറ്റും വെച്ച് വണ്ടിയില് ഒരാട് ഏകദേശം അട്ത്തട്ത്തെക്കെ തന്നെ ഞങ്ങളടെ വീടും അപ്പഴ്ത്തേക്കും ഇങ്ങനെ പോവുമ്പഴ്ത്തേക്കും ആൾക്കാർക്ക് അവർക്കും മാറി പോവാറ്ണ്ട് പലപ്പഴും അപ്പൊ ഈ ടീച്ചേഴ്സ് വന്ന്ട്ട് എനിക്കൊരു ചേട്ടനാണ് അവക്കൊരു അനിയത്തിയാണ് അപ്പഴ്ത്തേക്കും അവളായി ഇപ്പം എവിടെയങ്കിലും വെച്ച് കാണുമ്പഴ്ത്തേക്കും ഏഹ് ടീച്ചറ് ചെന്ന് ചോദിക്കും നിന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നു സംഭവം അവര് ഉദ്ദേശിക്കുന്നത് എന്നെയാ
ഉം ഉം ഉം ഉം
അങ്ങനത്തെ കാെറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അവരാരും നമ്മളെ മറന്ന് ട്ടില്ല പിന്നെ ഞങ്ങളെ ഒരുമിച്ചേ ഇരുത്തൂല ക്ലാസ്സില് കാരണം അവർ കറിയ ഭയങ്കര ഫ്രണ്ട്സാണെന്ന് അപ്പോഴത്തേക്ക് ഒരുമിച്ച് ജന്മ ഇര്ത്തൂല ഞ ഞ അവള ഏറ്റവും ഫ്രണ്ടിലാണെങ്കിൽ ഞ ഞ ഏറ്റവും ബാക്കിലെത്തും
ഓ ഓ അങ്ങനെ
അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടന് നമ്മളിപ്പോഴും സംസാരിക്കുന്ന അതാണ് എന്തുകൊണ്ട് അവർ അന്നങ്ങനെ ചെയ്തന്ന് ഇന്നാലോചിക്കുമ്പോ ചി അന്ന് എന്ന് വെച്ചാ ഒരു ക്ലാസ്സൽ ഒരുമിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങള് ഭയങ്കരമായിട്ട് പ്രശ്ന ആഹ് പത്താംക്ലാസക്കെ ആയപ്പോഴാണ് ഒരുമിച്ചിരുത്തിയത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സാണ് അന്നേര ഞങ്ങളെ ഒരുമിച്ച് എത്തൂല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ടച്ചേഴ്സിന എല്ലാവക്കുംറിയ അതു പോലെ അ ടെള്ള അവരെല്ലാരും ചോദിക്കും നിങ്ങ ഇനി കൊറച്ചയപ്പം എല്ലര്ടേം വിചാരം വന്ന് പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഒരുമിച്ചുണ്ടാവൂല്ല വേറെ വേറെ സ്കൂളിൽ പോകണല്ലോ നമ്മള് ഒരുമിച്ച്ണ്ടാവൂല വേറെ അപ്പൊ നിങ്ങള എങ്ങനെ പിരിയൂ എന്ന് ചോദിക്കായിരുന്നു അവിടെ ഉള്ളവരെല്ലാം പി ഞങ്ങളങ്ങനെ നമ്മളും ചിന്തിക്കും എങ്ങനെ പിരിയും നമ്മളെ കൊണ്ട് പറ്റുവോന്ന് പക്ഷെ വീണ്ടും നമുക്ക് ഒരേ സ്കൂളിൽ തന്നെ കിട്ടി അപ്പൊ ഭയങ്കര സന്തോഷം പക്ഷെ അതെ എസ്പെറ്റേഷൻലണ് കോളേജിലും നമ്മൾ വിചാരിച്ചത് ഒരേ കോളേജ് കിട്ടുമന്ന് പക്ഷെ അത് നടന്നില്ല സ്കൂളിൽ നമ്മൾ വിചാരിച്ചില്ല ഒരുമിച്ച് കിട്ടുമന്ന് ഷേ കോളേജിലാണ് കോളേജ് കോളേജ് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റംനുരിച്ച് നമ്മുടെ അവിടേക്ക് കോളേജസ് കുറവാണ് ഗവൺമെന്റ് എയ്ഡ കോളേജസ് കുറാണ് പ്രൈവറ്റ് കോളേജസ് കാണും പക്ഷെ ഗവൺമെന്റ് എയ്ഡ കോളേജസ് കുറവായിരിക്കും കുറവാണ് സാധാരണ കുറവാണ് ശ്രദ്ധിച്ച അറിയാം അവിടെ അവിടെ ഒന്നോ ഒന്നോ രണ്ടോ ഒക്കെ കാണും ഓര ലോക്ക അങ്ങനെ ഇല്ല പക്ഷെ സ്കൂള്ന്ന് പറഞ്ഞ അങ്ങനെയല്ല സ്കൂള് ശ്രദ്ധിച്ച ഇപ്പൊ ഞങ്ങടെ ഒരു ഇവിടെ തന്നെ നറയ സ്കൂളുണ്ട്
ഉണ്ട് ഉ ഉ
ഇയാളായില്ലേ സ്കൂൾ നിറയേണ്ട് നമുക്ക് എവിടെ ആണെങ്കിലും കൊടുത്താല് കിട്ടും പക്ഷെ കോളേജ് അങ്ങനാ അങ്ങനെ വന്നപ്പേക് പക്ഷെ നമുക്ക് അതറിഞ്ഞുടെയിരുന്നു അപ്പോ നമ്മള എക്സ്പെക്ഷൻസ് സ്കൂളിൽ കിട്ടിയല്ലോ ഇവിടെയും കിട്ടും
ഉ ഉ ഉ ഇവിടെ കിട്ടുംന്ന് പറഞ്ഞ് അല്ല അല്ല ഈ ഏതോ ഒരാൾ പറഞ്ഞിട്ടല്ലേ ഇതേപോലെ അവിടെ ജോലിയാണ് ഒരാൾ പറഞ്ഞിട്ടല്ലേ കോളേജിൽ പോയത് അപ്പൊ അങ്ങനെ പോയപ്പം ഈ ഫ്രണ്ടിനെകൂടെ വിളിക്കായിരുന്നില്ലേ
അല്ല അയിന് മുന്നേ അവള് അഡ്മിഷനായി പിന്നെ എങ്ങനെ വിളിക്കും അങ്ങനെ വിളിക്കാൻ പറ്റ് റ്റീലാ ക്ഷെ അത് വിഷമോല്ല എന്നാല ഇപ്പോഴും ഞങ്ങളടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുകൊണ്ട് വലിയൊന്നുല്ല കാണാൻ തോന്നുമ്പോ അപ്പുറത്ത പോയര്ന്ന് ആ
ഇപ്പൊ കിട്ടിയ ഫ്രണ്ട്സാ കോളേജില്
പിന്നെ ശരി കേട്ടോ
ആഹ്
വക്യാണേ
ഉം